അസ്സലാമു അലൈക്കും ആഹ് കേൾക്കിണ്ട്
എന്തൊക്കെ വിശേഷം സുഖല്ലേ?
അൽഹംദിലാ സുഖാണ് എന്താ നിങ്ങളെ വിശേഷം
സുഖം തന്നെ കൊഴപ്പൊന്നുല്ല പിന്നെ എന്താവ്
ഉം മയല്ല വെയ്ലാണ് ഇവടാ ഇങ്ങളെ കാലാവസ്ഥക്കെങ്ങെനെ പോണ്
പിന്നെ കൊഴപ്പൊന്നുല്ല ന്താ ആ ചെർതായ്ട്ട് മയൊക്കെണ്ടായ്ന് ഇപ്പോ കൊയപ്പൊന്നുല്ല പിന്നെ ചായുട്ച്ചോ
ചായ കുട്ച്ച്ട്ടിയ്യ ങ്ങള് കുട്ച്ചീലേ
ഇല്ല കുട്ച്ച്ട്ട്ല്ല കുടിക്കണം പിന്നെ വേറെന്തൊക്കെയാ എന്തൊക്കെ സ്കൂക്ക്ള്ള സാധനങ്ങളൊക്കെ വാങ്ങ്യൊ കുട്ട്യാക്ക്ള്ളത്
വാങ്ങീട്ടിയ്യ വാങ്ങണം ഇങ്ങെളെ കുട്ട്യാള് സ്കു ക്കോണ് ണ്ടാ
ഇൻന്തയവസ് കുട്ട്യാളൊക്കെ പോവ്ണ്ട് ഇൻഷാ അള്ളാ സാധനങ്ങളൊക്കെ വാങ്ങണം
തോന്നും
ഉം പിന്നെ
വേറെന്താ അങ്ങനെ പോൺ
പിന്നെ പിന്നെ യാത്രെക്കെ ഇഷ്ടാണോ
ഏം യാത്രേ ഇഷ്ടൊള്ളു
ആ കടേക്കലൊക്കെ പോകലിണ്ടോ
ഊം പെരുന്ന
കഞ്ഞിയും സ്കൂപ്പില്ല വേറെന്തൊക്കെയാ
വേറെന്തൊക്കെയാ നിങ്ങക്ക് യാത്രക്കെ ഇഷ്ടാണോ
ആ യാത്രയെക്കെ ഇഷ്ടാണ് യാത്ര പോകലെക്കെണ്ട് ഉം
പോയതില് വെച്ചേ റ്റ ഇഷ്ടപ്പെട്ട സ്ഥലേതാ
മൈസൂര് ഊട്ടി അവിട്ക്ക രണ്ടോടത്തേക്കേ പോയിട്ടുള്ളു ഉം പിന്നാ വേറെ എന്തൊക്കെ
വേറെന്തൊക്കെയാണ് പോണണ്ട് സുഖായിട്ട് പോണ്
എന്താ പൊറത്തെന്ന് ഭക്ഷണ കഴിക്കണണ്ടോ
ഉം ഉം
പൊറത്തത്തെ ഭക്ഷണൊന്നും ഇഷ്ടല്ലേ
ഇഷ്ട്ടൊക്കെയാണ് പക്ഷേ പൈസയില്ലെ
വേറെന്തൊക്കെ ഇങ്ങടെ വീട്ടില് കൃഷിയൊക്കെ ചെയ്യലുണ്ടോ ചക്കാ മാങ്ങ ഒക്കെ ഇണ്ടോ വീട്ടിൽ
ചക്ക ഇണ്ട് മാങ്ങയില്ല മാങ്ങയുടെ മൂച്ചിണ്ട് ഇത് വരെ കായ്ച്ചിട്ടില്ലാന്നേയുള്ളു ഇങ്ങടെ വീട്ടില് പൂന്തോട്ടങ്ങളൊക്കെ ഇണ്ടാ
പൂന്തോട്ടം ഇല്ല ഒക്കെ ഇണ്ടാക്കണം ഇന്ഷാ അള്ളാ പിന്നെ പെരുന്നാൾ ആകാറായില്ലേ ഡ്രസ്സൊക്കെ എടുത്തോ
ഡ്രസ്സ് എടുത്തിട്ടില്ല ഇങ്ങള് ഡ്രസ്സ് എടുത്താ പെരുന്നാൾക്ക്
പർച്ചേസിന് എറങ്ങീട്ടില്ല പിന്നെ വേറെന്തൊക്കെ എന്താ വീട്ടിലും പൂള ചേമ്പ് ചേന അങ്ങനെ സാനങ്ങളൊക്കെ ഇണ്ടോ
ഉം ആ വക സാനങ്ങളൊന്നും ഇല്ല മുരിങ്ങന്റെ ഇല ഇണ്ട്
ഉം അങ്ങനൊക്കെയാണ് അല്ലേ
ഉം
ഉം പിന്നാ വേറെന്തൊക്കെ
വേറെന്തൊക്കെയാ
ഷോഷ്യൽ മീഡിയൊക്കെ ഉപയോഗ ക്കണ ആളാണോ യൂട്യൂബ് വാട്സ്ആപ്പ് ഒക്കെ
ആ എല്ലാം കൊറ ചോർച്ച ഒക്കെ ഇൻ
ഉം എന്താലേ സോഷ്യൽ മീഡിയക്കെ പ്പൊക്കെ തുറന്നപ്പോഓരോ മരണ വർത്തകളും പെട്ടെന്നുള്ള മരണങ്ങളും അപകടങ്ങളൊക്കെല്ലേ
ഉം
പിന്നെ
ങ്ങളെ വീടിന്റെ അവിടെ പോയണ്ടാ
അടാ പോയൊന്നുംല്ല അവിടെ ചെറിയ ചെറിയ
ആ അവിടെ കുറം പൈകളൊക്കെ ഉണ്ട്
ഞങ്ങളടെ കാലാവക്കെ എങ്ങനെയ
എപ്പള് വെയില് കുറച്ചാണ് പോയിക്കണ ആ വെള്ളക്കണ്ട്
വെള്ളം കയറന്ന സ്ഥലാണോ അവിടൊക്കെ
ഞങ്ങ വീട്ടക്ക് കീഴൂല്ല വീടിന്റെ പൈസത് ഉണ്ടാവും വെള്ളം ഞടെ വീട് റോട്ടും പക്കത്താണോ
ആ റോഡിന്റെ അടുത്ത് തന്നെയാണ് വീടൊക്കെ സഹ
ന്തേ
വാഹന സൗകര്യങ്ങള്ക്ക കൊണ്ടാ വീട്ടക്ക് ചോദിക്കാം
ഏയ് ഇല്ല
പിന്നെ വേറെന്തൊക്കെ
വേറെ എന്തൊക്കെയാണ്
ഉ ഏത് ഫുഡ ഇട്ടം
മന്തി
ഓ എന്താ മന്തിനോട് ഇത്രൊക്കെ താല്പര്യം ങ്ങള് ക്കു കുക്ക് യ്യോ
ഏ മന്തി പക്ക ങ്ങക്കിഷ് കുട്ടള ഭക്ഷണ ഏതാ
ഞാനും എല്ലാ ഫുഡും കഴിക്കും പിന്നാ ഫുഡ്‌ ഇങ്ങെൾ കുക്കെയ്യോ?
കൊർച്ചൊക്കെ
പിന്നെ വേറെ എന്തൊക്കെ?
വേറെന്തെക്കെണ് പോണ് ഇണ്ട് ഇങ്ങെളെ വീട്ടിൽ കോഴിക്കെൾ ഇണ്ടാ?
ഇല്ല ഇല്ല കോഴിം ആടും താറാവൊന്നും ഇല്ല അവ്ടെ ഇണ്ടോ?
അയുടെ കോഴിക്കെൾ ഇണ്ട്.
ആഹ് നാടൻ കോയാണോ
ആഹ്
ഉം പിന്നെ വെറെ എന്തൊക്കെ?
വേറെന്തൊക്കെയനെ പോണ് ണ്ട്
ഉം വളരെ ബുദ്ധിമുട്ടുണ്ടോ
വെള്ളത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഉം
ആഹ്
എന്താ കേൾന്നില്ലേ
ആഹ് ഇപ്പ കേക്ക്ണ്ട്
നെറ്റ് സ്പീഡ് കൊറവാണ് ഇമ്മയെം കാലാവസ്ഥ കാരണെ